ആഹ് ആ കേക്കുന്നുണ്ട്. ആ ജോലി കഴിഞ്ഞിരുന്നോ?
ജോലി ചെയ്തോണ്ട് ഇപ്പ അരിയടുപ്പിലിട്ട് അത് വേവ്ന്ന് ബാക്കി ചെയ്യേണ്ടിയിരിക്കുന്ന്.
ആഹാ ആഹാ.
അവിടെയോ ഇല്ല വന്നില്ല ഇന്റെടക്ക് അവര് വിളിച്ച്. അതെ ഇങ്ങനെ അങ്ങോട്ട് എനിക്ക് വിളിക്കാൻ പറ്റാഞ്ഞെ. ഉം തൈറോയിഡ് സ്കാൻ ചെയ്യാന്. ടെസ്റ്റിനെഴുതി കൊടുത്തുന്ന് പറഞ്ഞു അപ്പൊ അയിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചയാ ആ എന്തോ അല്ല ഇപ്പൊ വിളിച്ചില്ല നേരത്തെ വിളിച്ചേ
ആ ഉവ്വ് ആഹ് ആഹ് ആഹ് ആഹ്
ഞാൻ ഇങ്ങനെന്നെ നേരത്തെ ഒരാളെ വിളിച്ചേ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അപ്പോഴണെങ്കി അതൊന്നും ആ കുട്ടീന്റെ സ്പീക്കർ കേടായിരുന്നു അപ്പൊ ഒന്നും കേട്ടില്ല അങ്ങനെ കൊറെ സമയം അങ്ങനെ പോയി. ഉം തുടങ്ങിട്ടേ ഉള്ളായിരുന്നോ ഇതിന്റെകത്ത്
ഉം തുട കൊറച്ചായിരുന്നു.
ആഹ് എനിക്ക് മൂന്നാളിനായിട്ടെ ഉള്ളായിരുന്നു ഹ് ഹാ നേരത്തെ അറിയോ അതിനെ കുറിച്ച് അതോ
ആഹ് അങ്ങനെ ആഹ് ആഹ് നേര മുമ്പ് ഒരെണ്ണം ങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് വേറെ പ്പം ചെയ്തിട്ടൊന്നുല്ല ഉം ഉം ആഹ് ആഹ് രാവിലെ ആവും പിള്ളേര് പോകണ സമയ ആകുമ്പോത്തേക്കും കാലത്ത് തന്നെ ആ കൊണ്ടോവള്ള ചോറ് കൊണ്ടു പോണല്ലോ അപ്പൊ പിന്നെ രാവിലെ ഒരു പ്രാവശ്യ വ്യക്കയുള്ളൂ രാവിലെ ഉം ഒരു വൈകുന്നേരം വയ്ക്കൽന്നുല്ല ആഹ് ഫ്രീ ആയി ട്ടിരിക്കാണിപ്പോ ഉം ഇനി അവര് വര്ണ വരെ വന്ന് കഴിഞ്ഞാ പിന്നെ ആ തിരക്കായിരിക്കുംല്ലോ ആ ആഹ് പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ പഠിപ്പിക്കുന്നെ ചെറിയ കുട്ടികളല്ലേ ആഹ്
ഇരുന്നോളോ പഠിക്കാന്?
ആഹ് വിളിചെയ്ഞ്ഞ വന്നോളും വന്നിരുന്നോളും കൊഴപ്പൊന്നുല്ല. ഉം ഇപ്പൊ കൊറെേ നാള് വെക്കേഷൻ ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ കൊർച്ചു നേരങ്ങള് ആഹ് ടി വിയൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നട- ക്കായിരുന്നു അതിന്റെ ഒരു ചെറിയൊരു ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവായിരുന്നു അപ്പൊ ആഹ് ഒരു ഇതൊക്കെ ഇപ്പൊ ഒരു ചെറിയൊരു മടിയൊക്കെ ഇണ്ട് എന്നാലും കുഴപ്പല്ല വിളിച്ചാലൊക്കെ വരും അന്നന്നെ പഠിച്ചോളും ആഹ് ആഹ് പിന്നെ രണ്ടാള് വേറെ ദേശം ഒര് പ്രായാണല്ലോ വല്യ ആഹ് പിന്നെ കൊച്ചുറങ്ങിയോ
ഇല്ല ഉറങ്ങിയില്ല തോണ്ട് ഇതിലെ നടക്കുന്നു
ആ പകല് കിടന്നോറങ്ങാറുണ്ടോ
ഇല്ല അങ്ങനെ ഉറങ്ങാറില്ല മൂന്ന് മണിയൊക്കെ ആവുമ്പോ-
ആഹ് ഉറങ്ങോ
മ മൂന്നു മണിയൊക്കെ ആവുമ്പൊ കിടന്നുറങ്ങും ചെപ്പോ അവൾക്ക് തോന്നിയാല് ആഹ് ഇല്ലെങ്കിൽ അതും ഇല്ല
ആഈ ഇങ്ങനെ നടന്നോളൂല്ലേ എടുത്തോണ്ട്ടക്കൊന്നും വേണ്ടല്ലേ ആഹ് ഉ ഒറ്റക്കിരുന്ന് കളിച്ചോളോ
ആഹ് ഒറ്റക്കിരുന്ന് കളിക്കും പിന്നെ അല്ലെങ്കിൽ അമ്മൂമ്മയണ്ട് അമ്മമ്മേനെ മേക്കപ്പെടുന്നതൊക്കെ
ആഹ് ആഹ് അമ്മൂമ്മന്ന് പറയത് ഹസ്ബൻറിന്റെ
ഹസ്ബൻഡിന്റെമ്മ
ആ ഹസ്ബന്റിന്റെ ആഹ് അമ്മ
ആഹ്
അമ്മയല്ലേ ഹോസ്പിറ്റല് പോയക്കാന്ന് പറഞ്ഞത്
പോയ അല്ല ഇപ്പ അല്ല അവള് ചെറുതായിരിക്കുമ്പോൾ ഹസ്ബൻഡറിന്റെ അമ്മേ് ടെ കൂടി ഇരുന്ന് കളിച്ചോളന്ന്
വോ വോ ആഹ്
എന്താ പറയാ കുറെ കുപ്പീൽ കുറെ വെള്ളം എടുത്തിട്ട്
ആ പിള്ളേർക്കൊക്കെ വെള്ളത്തി കളിയാണ് വിടെ ടെ വന്നാലും സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞ കു ചെയ ഒക്കെ എടുത്തോണ്ട് വെള്ളം നിറിക്കാം അങ്ങോട്ട് കുടിക്ക കൊറ എല പറിക്ക ആഹ് പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ട ആഹ് ആഹ്
പിന്നെ
പിന്നെന്താണ്
തുണി അലക്കലൊക്കെ രാവിലെ കഴിയോ അതോ
ആഹ് രാവിലെ കഴിയും
ആഹ്
ആഹ് നല്ല മഴയൊള്ളപ്പ ഇടെ മഴ തൊടങ്ങിപ്പോ മഴ പെയ്യുന്നുണ്ട്
ആഹ് ഇന്നവിടെ
ആഹ് ഇന്നലെ ഒന്നും ഇണ്ടായില്ല ആഹ് മഴണ്ടായില്ല ഇന്ന് ഇപ്പോ മഴ
ആഹ് ഇവിടെ പക്ഷെ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു
ആണോ ആഹ് ആഹ് ഇവിടെ ഇന്നലെ നല്ല കാലത്ത് മഴെയ്തായിരുന്നു പിന്നെ മഴ- ണ്ടായി പിന്നെ പെയ് ഇന്ന് രാവിലെ കുറച്ച നേരം പെയ്തു പിന്നെ വെയിലൊക്കെ തെളിഞ്ഞ ഇപ്പത് പിന്നിം മയ
ആഹ് ഹാ ഹാ ഹ
മ്
പിന്നെ വേറെന്താടാ വേറെന്താണ് രാത്രി എന്താ? ചോറ് തന്നെയണതോ ചപ്പാത്തി അങ്ങെന്തെങ്കണ്ടാക്കുമോ?
എല്ലാ സൂറന്നെ ആായിരിക്കും.
വരിലും ഈ ഷുഗർ ഒക്കെ ഉള്ളവരയതുകൊണ്ട് പപ്പാത്തിയാ ണല്ലോ?
ആ ആ ആ ആ്പ്പ ള്ളൂ ചപ്പാത്തിന് പറ്റായിരിക്കും.
ഉമ്
പിന്നെ
വേരെ വേരെന്താണ് വീട്ടിലൊക്കെ പോവാറുണ്ടോ സ്വന്തംമായി
ആഹ വീടെ അടുത്താണ് ഇവിടെ അടുത്താണ് അപ്പൊ പോവും വീട്ടിൽ ആ വീട്ടില് പോകവും ഉ അവിടെ വീടെ എടുത്തണോ
എനിക്ക് ഞാൻ പറഞ്ഞേ കൊറച്ച് പതിനൊന്ന് മണിക്കൂർ വ
ആഹ വ്യത്യാസംണ്ടല്ലേ
ആ ആഹ ഞാനിപ്പോൊ ഒരു മാസം നിന്നിട്ടാണ് പിന്നെ ഞാന ഒറ്റ ആളേ ഉള്ളു അപ്പൊ അയിന്റേതായ ബുദ്ധിമുട്ടുണ്ട്
ആഹ ആഹ ആഹ് ആഹ ഉഹ ആ ആ ഉവ്വ്
ഇപ്പൊ വീട്ടില നമ്മടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളു
ഉള്ളോ
പിന്നെ അമ്മയുടെ ബന്ധം ആഹ കുഞ്ഞമ്മേന്റെ ഒക്കെ അടുത്തുണ്ട് പിന്നെ അമ്മയുടെ നാട് എവിടെയാ അമ്മയുടെ ബന്ധുക്കാരൊക്കെ ഇവിടൊണ്
ആണ് ആ അപ്പ അമ്മ അങ്ങോട്ട് വരയിരിക്കുംല്ലേ
അമ്മ അങ്ങോട്ട് ഇപ്പൊ അമ്മയ്ക്ക് ചെറിയ പിന്നെ ഡിസ്കിൻ്റെ കംപ്ലയിൻറ് ഒക്കെ ഉണ്ട് ഒറ്റക്ക്യാത്ര ചെയ്യൻ പറ്റില്ല അച്ഛന അവിടെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളുംക്കെ ഒക്കെണ്ട് അപ്പം അതിട്ടിട്ട് അച്ഛനും അച്ഛനും കാന്താരി മുളകൻന്റെ
ആണോ ഹ ആഹ
ത്തോട്ടൊക്കെ കയക്കുന്നേ അപ്പം അത്ട്ടിട്ട് അച്ഛനും വരാൻ പറ്റില്ല
അപ്പൊ അത് എവിടെന്ന കളക്ട് ചെയ്യണതൊക്കെ എങ്ങനെയാ
അത് മൈസൂര് കർണാടകന്നൊക്കെ
എടുക്കോ ആഹ് ഹഹ് ആഹ ആഹ
കർഷകരൊക്കെ ഉണ്ടാവില്ല അവരോടൊക്കെ മേടി ച്ചിട്ട്
ആ ആ ആട്ടത് ആ ആ ചാറോ എ എന്തിന കാന്തരിമളക്കെ കൂടുതലും പോണ
ആ അത് അച്ചാറിന് പിന്നെ ചിലരോ അത് ഉണക്കി പൊടിച്ചിട്ട് പൊടിയാക്കിട്ട് പുറത്തോട്ടൊക്കെ ഉള്ള രു മസാലക് ഇതല്ലേ ഉണക്കിപ്പൊടിച്ചിട്ട് പൊടിയിടും മസാലക്യാരം
ആഹ ആഹ ആഹ ആഹ ഉ ആ പിന്നെ എന്താണ് ടി വി ആണോ
എന്തോ
തീ കാണാറുണ്ടോ
ടി വി വല്ലപ്പോഴ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന സമയം അങ്ങങ്ോവും അങ്ങനെ ടിവിയില് ഇപ്പ എല്ലാം ഫോണുണ്ടല്ലോ
ഇപ്പൊ കൊച്ചോ കൊച്ചിനെ കാ
ആഹ കാർട്ടൂണ് ആദ്യം വെക്കൂല നി ഇവളടെ അച്ഛനും പുറത്താണ് എന്റെ അമ്മയും അച്ഛനും പുൊറത്തല്ലേ അപ്പൊ ഈ വീഡിയോ അപ്പോള് ചെയ്ത് ചെയ്ത് ചെയ്ത് അങ്ങനെ ഇപ്പൊ കൊറച്ച് കാർട്ടൂണ്ട് പോട്ട് ഇരിപ്പുണ്ട്
ആഹ ആഹ ആഹ
കൊടുത്താ വേണ്ട ഫോണിൽ ഇങ്ങനെ അവക്ക് ഒരെണ്ണം തന്നെ കണ്ടോണ്ടരിക്കുന്ന ഇഷ്ട ഇനെ തോ
അതേ ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും അങ്ങനെ ഒരെണ്ണം അങ്ങനെ അധികം നേരം വെച്ച്
ഇല്ല അതും ഇപ്പൊ കാർട്ടൂൺ വേണ്ട ഇപ്പൊ റീൽസോ അങ്ങനത്തെയൊക്കെ ഇപ്പൊ കാണണ്ടേ ആ
ഉമ് എന്തൊക്കെ സംസാരിക്ക എന്തോന്നോണല്ലോ കുട്ടി ആഹ ആ ആ എന്തോ പറയണ്ട്
ആ എന്റെ പേര് ചാച്ചു
ചാചൂന്ന പെരുന്നാ
ആ വീട്ടി വിളിക്കുന്നേ
ആ ആ ആ ആ ആ ഹ
അവിടത്തെ മക്കടെ പേരൊക്കെ എന്താ?
പേര് ഏ ഒരാള്ടെ പേര് ആദിൻ ഏ ഏ പിന്നെ ശിവത
ആ ഒരാണ് ഒരു പെണ്ണല്ലേ ആര മൂത്തിയരാ
മൂത്തത് ആൺകുട്ടിയാണ്
ആ അപ്പൊ അടിടൊ അവർ
ഇല്ല വല്യ കുഴപ്പൊന്നുല്ല അത് പ്രായവത്യാസം ഇല്ലാതോണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ അങ്ങനെ അടിയൊന്നും തുടങ്ങിട്ട് ഇല്ല ഇനി ചിലപ്പോ വലുതാവുമ്പോ ചിലപ്പോ അങ്ങനൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരുമായിരിക്കും ഉമ് ഉമ്
കളിച്ചോളായിരിക്കുംല്ലേ
ആ കളി വന്ന് കഴിഞ്ഞാ ഓരണ്ടാളും കുറച്ചു നേരൊക്കെ ഇരുന്ന് കളിക്കും ക്കുഴപ്പോന്നില്ല പിന്നെ ഏതന്താണ്
വേറെന്താടാ വേറെ എന്തോ ഇല്ലല്ല ഒരു മണിയൊക്കെ ആവില്ലേ
ആ ആ ആ ആ
ആ ഒരു മണി അങ്ങനെ ടൈം ഒന്നുമില്ല വിശക്കുമ്പ കഴിക്കുന്നല്ലാണ്ട് രാത്രിയുടെ തന്നെ ചിലപ്പോ പതിനൊന്ന് മണിയൊക്കെ ആവും
ആണോ ആ ഇവിടെ അതേ ടൈമൊന്നുല്ല
ആ മക്കള് ഫുഡ് കഴിച്ചോളോ ഹലോ ഹലോ ആ മക്കള് ഫുഡ് കഴിച്ചോളോന്ന് ഹലോ കേക്കുന്നുണ്ടോ
ഹലോ ആ ആ കേക്ക ആ ഇപ്പ കേക്ക്ന്ന്ണ്ട് ഇടക്ക് കേക്കുന്നില്ലായിരുന്നു
മക്കള് ഫുഡ് ഒക്കെ കഴിച്ചോളോന്ന് മ
ആ ഇഷ്ടള്ളതേ കഴിക്കുള്ളൂ എല്ലാതും ഒന്നും കഴിക്കൊന്നുല്ല പാല് കുടിക്കില്ല മുട്ട കഴക്കില്ല അങ്ങനെ നല്ല സാധനങ്ങളൊന്നും കഴിക്കാൻ വയങ്കര മടിയാണ് ഉ ആ ശരിക്കും പറഞ്ഞ കുട്ടികള് പാല് കുടിക്കണല്ലോ ഇവർക്ക് ഭയങ്കര മട്യ പാല് കുടിക്കാനൊക്കെ ആ
ഞാന് നിർബന്ധിച്ചിട്ട് പാല് കൊടുക്കും രാവിലെ ഒരു ഗ്ലാസ് പാല് കൊടുക്കും
ആ ഇവർക്ക് ആ ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നാപ്പൊ ഒരു മണത്തട്ടക്കെ കുടിക്കുള്ളൂ പാല് പാലിന്റെ മണം ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ട്
ആ പിന്നേം ഇവക്ക് മുട്ട ഞാൻ ന്നിട്ട് കുരുമുളക് പൊടി പുട്ടിട്ട് പുഴുങ്ങിട്ട് ചെറുതായിട്ട് കൊടുക്കും
ആഹ
ആ കൊറെ തുപ്പി കളയും കൊറച്ച് കഴിക്കും
ഇവർക്ക് പിള്ളേർക്ക് വെയിറ്റ് കൊറവാണ്
ഇതിനും വെയിറ്റ് കൊറവാ
ആ ആഹ് അത് മൂത്ത ആ ഇളയാള് ഇണ്ടായിട്ട് എൻ ഐ സ്യു ലായിരുന്നു ഒരു മാസം എൻ ഐ സ്യുലായിരുന്നു സുഖല്ലാദേ
എങ്ങനെ
സുഖല്ലാതെ ഇണ്ടാഴി കഴിഞ്ഞപ്പോ ഈ ഓക്സിജന്റെ പ്രശ്നം അങ്ങെനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു
ആ എന്റെ മോക്കും ഒരു വയസ്സായപ്പോ ഫിക്സ് വന്നിട്ട് കുറെ ന്നാള് അയ്‌സിയൂവിലായിരുന്നു
ആഹ അതരു മാസം ഹോസ്പിറ്റൽ തന്നെയായിരുന്നു, അപ്പൊ അതൊണ്ട് ഇവൾക്കൊക്കെ ട്യൂബിലൊ കൂടെ പാലൊക്കെ കുടിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു ആ ഒരു മാസത്തില് ആ അപ്പൊ അങ്ങനെ ആയൊണ്ട് ഇവക്ക് ഇങ്ങനെ പാല് കുടിക്കാൻ അല്ലാതെ കുടിക്കാൻ വേണ്ടി ബ്രസ്റ്റ് ഫീട് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു കു ല്ലായിരുന്നു എന്നിട്ട് പിന്നെ അല്ലാത്ത ഫോർമുല മിൽക്കാണ് കുടിച്ചോണ്ടിരുന്നതൊക്കെ അപ്പൊ അതാരണം ആ വെറ്റും കുറവാണ്
മോനപ്പം കൊഴപ്പല്ലേ
മോനും അവനും വെയ്റ്റ്‌ കുറവുണ്ട് അവന് ഇതേ പോലെ തന്നെ പാലൊന്നും കുടിക്കില്ല പാലുടിക്കില്ലാ ഏ
റ്റക്കെയുണ്ടോ
ഹയിറ്റ്‌ ആ കൊയ പ്പല്ലാ ഞങ്ങക്ക് എന്റെ ഹുസ്‌ബെൻഡിനും എനിക്കും അത്ര ഹൈറ്റ് കൊറവാ
ആഹ എനിക്കും ഹൈറ്റ് കുറവ അവനും അതെ ഭയങ്കര ഹൈറ്റ്‌ ഇല്ല സാധാ നോർ
ആ ആ ആ ആ ഹസ്ബൻഡ്ന് ഹൈറ്റ്‌ണ്ടോ
ഹൈറ്റില്ല നോർ എന്താ നൂറ്റമ്പത്തൊമ്പത്
ആ ആണോ ഹഹ ഹഹ ആ ആ ഉം വേറെന്താണ്
എന്നാ നടക്കട്ടെ നാളെ വിളിക്കാന്ന ആന്റീ